കേക്കാന് കണ്ടോ?
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
ഇവടെ നല്ല വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നു പിന്നെ നല്ല മഴയൊക്കെുണ്ട് പ്പം
ഹ
പ്പം കൊർച്ച് ദിവസായിട്ട് ഭയങ്കര മഴയാ അവടെയോ
ഇവിടെ നല്ലതെന്നെ മ് മഴ കൊറവാണ് മഴ പ്പം മൂന്ന് ദിവസായിട്ട് മഴ കൊറവാണ്
ആണോ പക്ഷെ ഇവടെ നല്ല മഴയാ
ആഹ് നല്ല ചൂട്ണ്ട് മഴ ഇല്ലാത്തപ്പോൾ തന്നെ നല്ല ചൂടാണ് ഒരു മഴ ശെരിക്ക്‌ പെയ്തിട്ടില്ലല്ലോ
ഓ പക്ഷെ ഇവടെ ഇവടെ നല്ല തണുപ്പ കാര്യം പ്പം ഡെയ്ലി മഴ പെയ്തോണ്ടിരിക്ക ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോ വൈകുന്നേരവും ഭയങ്കര ഇ ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്യോന്ന് പ്രതീക്ഷിച്ചെങ്കിലും വൈകുന്നേരം ഇതുവരെ പെയ്തില്ല പക്ഷെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ന്ന്ട്ട് തുണികളൊക്കെ ഒണങ്ങി കിട്ടാനൊക്കെ വല്ല്യ പാട
ഓ ഇവടെ മു ഇങ്ങനെ ഇന്ന് ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇന്ന് നല്ലൊരു മഴ കാറ്ണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല നല്ല ചൂടെന്നെ ണ്ടായിന് അത് രാത്രിയാവുമ്പൊ ചെറ്ങ്ങനെ ചെറ്തായിട്ടൊന്ന്ണ്ടാവും പഷ് ഓരോരോ സ്ഥലത്ത് ഓരോന്നാണ് നട് അത് കാണ്ന്ന്ണ്ടല്ലോ കാലാവസ്ഥ ങ്ങനെ പറയുന്നുണ്ടല്ലോ ഓരോര് സ്ഥലത്താണല്ലോ പെയ്യുന്നത്
ആഹ് അതെപ്പം രാവിലെ തെന്നെ ഫോണില് മേസേ സേജ് വരും ഇന്ന് മഴയാണെങ്കിൽപ്പ പ്പ നമ്
ആഹ് അറിയാൻ പറ്റും മഴ പെയ്ത് കഴിഞ്ഞാ എന്തെങ്കിലും ബുദ്ധിമു ട്ടുള്ളേരിയാണോ അങ്ങനെ കൂടുതലായിട്ട്
ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുല്ല പിന്നെയെല്ലാ ഈ കൊതുക് വെള്ളത്തിലൊക്കെ വെള്ളൊ ക്കെ കെട്ടി കെടക്കുമ്പഴല്ലേ കൊതുകെർങ്ങാ ഭയര കൊതുകിന്റെ ശല്യ ഒരു സന്ധ്യ ആവു ആറ് മണിയൊക്കാവുമ്പൊ ത്തേക്ക് കൊതുക് കാരണം ഇരിക്കാൻ പറ്റത്തില്ല
ആഹ് അത് പിന്നെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ണ്ടാവല്ലേ എവടെങ്കിലൊക്കെ
ആഹ് എവടെങ്കിലും നമ്മളെത്ര നോക്യാലും മഴ പെയ്ത് കഴിഞ്ഞ എവടെങ്കിലൊക്കെ കൊതുക് വെരാനുള്ളൊരിത് കാണും സാഹചര്യം
അത് എത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും കൊതുകിന് മുട്ടയിടാൻ ചെ പ്പ ഈ ഒര് വെള്ളേ കിട്ടണ്ടു അത് അവടെ പൊരുത്തോളും അത് ആ ഒരു സന്ധ്യാസമയം മാ ത്രല്ലെ ണ്ടാവുന്നൊ
ആഹ് ആഹ് സന്ധ്യ സമയത്ത് മാത്രേള്ളു നിങ്ങടെ അവടൊക്കെ ഇതുപോലെ കൊതുകുണ്ടോ
ഇല്ലല്ല അങ്ങനെ കൊറവാണ് അങ്ങനെ അധികായിട്ടങ്ങനെ കാണാൻ മാത്രൊന്നുല്ല
ഉം ഉം പക്ഷെ ഞങ്ങള് വടെ അപ്പം ആഹ്
ആഹ് അല്ല അതിനപ്പെന്തെങ്കിലും ങ്ങള് മരുന്നൊക്കെ ഉപയോഗിക്കോ എന്തെങ്കിലും ഒറ്റമൂലി ഒറ്റമൂലി
നമ്മള് എടയ്ക്കീ ഗുഡ് നൈറ്റ്ന്നും പർഞ്ഞൊരു ലിക്വിഡ് വാങ്ങാൻ കി കിട്ടായിരുന്നല്ലോ പൊറത്ത്ന്ന് അതൊക്കെ വാങ്ങുവായിരുന്നു പക്ഷെ ഇപ്പം നമ്മള് ചെയ്യുന്നെ ന്ന് പറഞ്ഞാ ഈ ഒരു സ്റ്റീൽബക്കറ്റിനാത്ത് ചെ ഇതിൻ്റെ തേങ്ങേടെ തൊണ്ട് തേങ്ങേടെ തൊണ്ടൊക്കെ വെച്ച് പൊകയ്ക്കും അപ്പം നല്ല കൊറവ കൊതു കൊറേ അങ്ങ് പോവും
അതില് പപ്പായന്റെ പിന്നെ ചപ്പില്ലേ പപ്പായന്റെലകള് മറ്റുള്ള ഇലകളെല്ലാം ഇട്ടിട്ട് പോക പച്ചയിലയാ ഇടേണ്ടത്. കരിയില ഇടരുത്. പച്ചയില ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കൊണ്ട് കൊതുകൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടോന്ന് പറയുന്നേക്കാം.
ഓ അത് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഉണങ്ങിയ തൊണ്ടും ഇലകളുമൊക്കെ ഇട്ടായിരുന്നു പുകയ്ക്കുന്നത്.
ആ ഉണങ്ങിയ തൊണ്ട് ഇടുന്ന ആ ഒരു പുക വരുന്ന ടൈമിൽ ഈ പ പച്ചിലകള് പപ്പായേന്റെ ആ ഒരു പച്ചിലകള് പിന്നെ ഇത് ഇട്ട് തുളസി ചപ്പൊക്കെയിടും ആ ഒരു സ് സ്മെല്ല് വരുന്ന ടൈമിൽ കൊതുക് കുറയാനുള്ള സാധ്യത ഉണ്ടാകും.
ആ അപ്പൊ കൊതുക് മാത്രവല്ല ഇപ്പൊ കൊതുവിനെക്കാളും ശല്യന്ന് പറഞ്ഞാൽ ഈ ഈച്ച. അത് ഈ മഴ സമയം ആവുമ്പോഴാണ് ഈ ഭയങ്കര ഈ ഈച്ചടെ ശല്യാണ്. ഒരു ആഹാര സാധനങ്ങളായാലും ഒന്നും നമുക്ക് തുറന്ന് വെച്ചിട്ട്
ആ അത് ആ ഈച്ച വന്ന് ഇരിക്കുന്ന സമയം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതെങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കാണാൻ അങ്ങനെ പറ്റില്ല അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ ഈച്ച വന്നിരി ഇരിക്കുന്ന ടൈമില് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അതെ അതുകൊണ്ട് ഇപ്പം ഏത് പാത്രങ്ങൾ എടുത്താലും കഴുകി വെച്ച പാത്രങ്ങളായാലും അത് ഒന്നുകൂടി കഴുകിയിട്ട് എടു എടുക്കത്തുള്ളൂകാര്യം. നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പൊ ഈച്ചന്ന് പറഞ്ഞാൽ ഭയങ്കര ഈച്ചയുടെ ശല്യം എവിടെ നോക്കിയാലും ഈച്ചകളാ. അതിപ്പോ നമ്മൾ ഓരോ ലോഷ ലോഷനൊക്കൊഴിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടാലും ഈച്ച വരും.
ആ അതെ. അങ്ങനന്നെ എങ്ങനെ തുടച്ചാലും. ഒരു ഈച്ചയുടെ ശല്യം കൂടുതലായിരിക്കും ഉണ്ടാവുക.
അതെ
ഷിപ്പം കുറവാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇണ്ടാവാറില്ല ഇത് നിങ്ങടെ നാട്ടിലുണ്ട് ആവുമോ കൊട്ടിയൂരമ്പലമെന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് അതെ
അത് അത് അവിടുത്തെ ഒരു ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കിട്ടുന്നൊക്കെ പറയുന്നേക്കാം
ആണോ ഞാന് ആദ്യായിട്ട് കേക്കുവാ അങ്ങനെ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് ഇങ്ങനൊന്നും കേട്ടിട്ടില്ല
ഓഹ് അത് ന്നാ ആദ്യം മുതലേ നമ്മള് ചെറുതിലേ അങ്ങനെ കേൾക്കുന്നതാണ് അങ്ങനെ ഓ ഞങ്ങള് അതിലൊക്കെ അങ്ങ് ചെറിയ ചെറിയ ഒരു വിശ്വാസമൊക്കെ എന്നാലും ആ ഒരു വിശ്വാസമുണ്ടാവുമല്ലോ അപ്പോ നമുക്കൊക്കെ ആ ഒരു വിശ്വാസമാണ് അവിടത്തെ ഒരു ഉത്സവവുണ്ട് ആ ഒരു ഉത്സവത്തിന് കഴിഞ്ഞാൽ അത് തേങ്ങയും കൊണ്ടന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ പോകും നടന്നിട്ട്
ആഹാ
അപ്പോ ഈച്ചേനെ അങ്ങോട്ടേക്ക് കൂട്ടുന്നൊക്കെ പറയാ അങ്ങനെ എന്തൊക്കെയുണ്ട് അവരൊരു നിങ്ങളെ ഒരു ആചാരാണ് ആ ഒരു സമയത്ത് അപ്പോ ഈച്ച കുറയും ഇപ്പോ ഇവിടെ ഈച്ചയില്ല ശരിക്ക് ഒരു ഒരു രണ്ടാഴ്ച മുന്നെയൊക്കെ നല്ല ഈച്ചയായിരുന്നു അപ്പോ അതിന് ആ ടൈമിൽ നമ്മള് എങ്ങനെ- കഴുകി വൃത്തിയാക്കിയാലും തൊടച്ചാലും ലിക്വിഡ് ഇട്ടാലും ഒന്നും അത് പോവില്ല
ആ പക്ഷെ ഇവിടെ നല്ല ഈച്ചയാണ് നമ്മള് ഇപ്പം എന്താ ഈ - മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഈച്ചേടെ ശല്യം എന്നാ ഭയ - ഭങ്കരായിട്ട് വരുന്നത് അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് ഈ- ഈ നമുക്ക് വയറുവേദന വരും ചെല സമയത്ത് നമ്മള് എന്തെലും കഴിക്കുമ്പോം- വയറുവേദന വരും അന്നേരാണ് നമ്മള് ശ്രദ്ധിക്കുന്നത് ഈ ഈച്ചയൊക്കെ വന്നിരുന്ന സാധനം നമ്മൾ അറിയാതെടുത്ത്- ത്ത് കഴിക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത് വരുന്നത് ത് -
അപ്പോ ഇതുണ്ടോ മാങ്ങയും ചക്ക ഒക്കെ ഒണ്ടോ വീട്ടിൽ മാങ്ങ
മാങ്ങ മാങ്ങ ഇപ്പ ഇല്ല കൊറച്ച് നാൾ മുമ്പ് വരെ മാങ്ങയുടെ സീസൺ- ആരുന്നല്ലോ അന്നേരം ശരിക്കും മാങ്ങയുണ്ടാരുന്നു
ആ അതൊക്കെ ഇണ്ടാവുന്ന ടൈമില് ഈച്ച കൂടുതലായിരിക്കും ഒണ്ടാവുക അങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോ അപ്പഴാണ് കൊറച്ച് അങ്ങനെ- അതിന് എന്താന്ന് ഉപയോഗിക്കലുണ്ടോ അതിനൊരു പശവില്ലേ ഒരു ബോഡ് ഉപയോഗിക്കലുണ്ടോ
ആ അത് നമ്മള് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല
ആഹ് അത് നല്ലൊരു അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപയോഗമായിരുന്നു
ആഹ് അത് കണ്ടിട്ടുണ്ട് ഒരുപാട് ഫോണിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈച്ച വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും
ഒട്ടിപ്പിടിക്കുന്നത് അതിങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസൊക്കെ വക്കും
പിന്നെ അതിനാത്ത് വേറെ വല്ല ജീവികള് വല്ല പല്ലിയോ പാറ്റയോ-
പൽ പക്ഷെ പല്ലിയൊക്കെ വന്ന് കഴിഞ്ഞാലും പ്രശ്നയില്ലല്ലോ അതങ്ങ് പോവല്ലോ അത് കളയുന്നതാണല്ലോ അത് അപ്പോഴേക്ക് ആ ഒരു പശയിൽ ഒട്ടുമ്പം തന്നെ അതിന്റെ ജീവനങ്ങ് പോകും പോകും അപ്പൊ ഞമ്മള് ബോർഡ് കളയുന്നതാണല്ലോ അതൊക്കെ ഇതിനൊരു നല്ലൊരു- ഈച്ചക്ക് ഈച്ചക്ക് വേറൊന്നും അങ്ങനൊരു മരുന്ന് അങ്ങനെ- കൂടുതലായിട്ട് ഞമ്മക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ളൊരു- സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് വെച്ച് കഴിഞ്ഞാല് - ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മള് ശ്ര എങ്ങനെ ആലും ശ്രദ്ധിക്കും പക്ഷെ എന്നാലും അഥവാ എവിടെങ്കിലും ഒന്ന് - തൊറന്ന് വെച്ച് കയിഞ്ഞാലും - ഇതില് വന്ന് ഇരിക്ക്മ്പോ നമ്മള് ശ്രദ്ധിക്ക്ന്ന് ഇല്ലാല്ലോ അത് വന്നിരിക്കാൻ അവര്ക്ക് ഭക്ഷണ സാധനം കാണുക അല്ലേ വേണ്ടു
അതെ അവിടെ ഈ കണ്ണീച്ച ഒണ്ടോ അതായത് ഈ കുഞ്ഞ് ചെറിയ ഈച്ച
ഇല്ല ഇല്ല അങ്ങനെയുള്ള അതൊന്നും കാണാറില്ല
ആഹ് ഇവിടെ കണ്ണീച്ചാ എന്ന് പറയുന്ന ഒരു- ഈച്ച ഒണ്ട് അതായത് കുഞ്ഞ് ഒരു ഉറുമ്പിൻ്റെ അത്രേ ഒള്ളു കുഞ്ഞ് ഈച്ചയാണ്
ഇത്‌ കൂട്ട് ഇങ്ങനെ ചുറ്റ് റൗണ്ടായിട്ട് ചുറ്റി കളിക്കുന്നെ
ആഹ് ആഹ് മൊഖത്തല്ല അത് കൂടുതല് അതും ഈ ഭക്ഷണ സാനത്തിൻ്റെ അടുത്താണ് എപ്പഴും കാണുന്നെ
ഓ അയ് ശെരി അതിനൊന്നും ചെയ്യാൻ കയില്ലാ അല്ലേ ചെറ്ത് ആവുമ്പോ
ഇല്ല ഭയങ്കര ശല്യാണ് ഈച്ചയേ കൊണ്ട് ഈച്ചേയും കൊതും എല്ലാം
ആഹ് കുഞ്ഞ് മക്കളെല്ലാം ഇണ്ടാവുമ്പോം ശ്രദ്ധിക്കണം ഇപ്പം എ മഴ പെയ്ത് കഴിഞ് നോക്കുമ്പം - എന്താ രോഗത്തിന്റെ പെര് പോലും ഞമ്മക്ക് പേടിക്കും പേടിയാണ് ഒര് ഇപ്പോ വെരുന്ന ഒര് രോഗത്തിനെല്ലാം- വയറ് വേദനയാ തലവേദന എന്നൊക്കെ പറഞ്ഞാല് ഞമ്മള് പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോവും. അത് മാറി. ഡോക്ടർ എഴുതിത്തന്ന ഗുളിക കഴിച്ചാൽ മാറും, പിന്നെ അത് എന്ത് കൊണ്ടാ വരുന്നേന്ന് ആരും ശ്രദ്ധിക്കൂല. എങ്ങനെ ഇത് വന്നെന്ന് ശ്രദ്ധിക്കൂല.
വന്നില്ലേ ഷിഗല്ലാ ഷിഗാല്ല അത് പോലെ നിപ്പയൊക്കെ വീണ്ടും കൊറെ പേർക്ക്. റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കേക്കുന്നു പിന്നെ ഡെങ്കിപ്പനി.
അല്ല ഇതൊക്കെ ഈ പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇപ്പ ഇപ്പം കണ്ട് പിടിക്കുന്നു ഓരോ രോഗങ്ങളാ. പണ്ടത്തെ മുന്നത്തെ കാലമൊന്നും ഇങ്ങനെയൊന്നും ഒരു രോഗം ഉണ്ടായിട്ടില്ല. ശരിക്ക് ഒരു ഡെങ്കിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചിക്കൻ കുനിയാ ഇതൊക്കെ ഇണ്ടാവും. ഇപ്പൊ ഈ ഒരു പുതിയ പുതിയ പേരൊക്കെ. എന്താന്ന് അതിൻ്റെ ഒരു രോഗം വരാനുള്ള കാരണം ഒന്ന് ഒരു. ഒന്നും മനസ്സിലാവണ്ട എന്ന് ഒരു പേര് പോലും അതിന് വരുന്നതല്ലേ.
അതേ സത്യാ.
അത് ഞമ്മള് മനസ്സിലാക്കി എടുക്കുന്നില്ല, പക്ഷേ സാധാരണ. മുന്നൊക്കെ ഇണ്ടാവുന്നത് ഒരു വയറ് വേദന, പനി, തലവേദന എന്നൊക്കെ പറഞ്ഞാൽ. മൂന്നിനും കൂടി ഒരു ഗുളിക. ഇപ്പം അങ്ങനെയല്ല അതില് എന്തൊക്കെയോ ആണ് കണ്ട് പിടിക്കുന്നത്.
അതെ ഇപ്പൊ ഈ മഴക്കാലം ആയാൽ ഫുള്ള് പനിയുടെ സീസൺ എവിടെ നോ ക്കിയാൽ എല്ലാർക്കും പനി ഒരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ. ഭയങ്കര തൊരക്ക് കാര്യം എല്ലാം പനിയായിട്ട് വരുന്ന ആൾക്കാർ ആയിരിക്കും.
അതെ അതെ.
ഇവിടെ ഓഹ് വീട്ടിൽ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം കൊറച്ച് ദിവസമായിട്ട് മാറി വരുന്നേയുള്ളൂ.
അത് സ്കൂള് തൊറക്കുന്നത് വരെ വീട്ടില് നിന്നാലും മക്കൾക്കൊന്നും പനി ഒണ്ടാവില്ല, പനി എന്ന് അല്ല ഒന്നും. ഒരു അസുഖം പോലും ഒണ്ടാവില്ല ഈ സ്കൂൾ തുറന്ന്. സ്കൂളില് അയച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പനിയും ജലദോഷം. എന്തൊക്കെയാ വരുന്നേ എന്ന് ആർക്കും പറയാൻ കഴിയില്ല.
അത് സത്യാ അത് ഒരു വീട്ടില് നിക്കുമ്പോ അവര് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിട്ട് മാത്രമല്ലേ അവർക്ക് സമ്പർക്കോള്ളൂ. സ്കൂളിൽ പോയി കഴിക്കുമ്പോൾ കഴിയുമ്പോൾ, ഒന്നാമത് ജൂൺ മാസം മഴയും കാര്യങ്ങളും ഒക്കെയാണ്, പിന്നെ പല പല കു കുട്ടികളും ആയിട്ട് ഇടപെടും അപ്പൊ അവർക്കൊക്കെ പനി ഒണ്ടാങ്കിലെ അത് വരാൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്, പക്ഷേ പനി ഈ. ഇണ്ടാങ്കിലും പക്ഷേ ചെല രക്ഷിതാക്കളെ പനി ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് എൻ്റെ. സ്കൂൾ കളയുന്നുള്ള ഒരു പേടി കൊണ്ട് ഉൾ പനി ഉള്ള ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കും. വരുന്നു ആഹ് സമയത്താണ് മറ്റുള്ള കുട്ടികൾക്കും. മറ്റുള്ള കുട്ടികൾക്കും അതൊന്ന് പകരുന്നത്, പക്ഷെ. കാണാൻ പനി ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ പനിയുണ്ടാവും.
അതെ, അത് കൊച്ച് കുട്ടികളും കൂടിയാകുമ്പോൾ പെട്ടെന്ന് പ പകരുകയും ചെയ്യും.
പെട്ടെന്ന് പകരും. രോഗാണുക്കൾ ഒക്കെ പെട്ടെന്ന് സമ്പർക്കത്തിൽ ഒക്കെ ആകുമ്പോ തന്നെ വേഗം പനി പിടിക്കുന്നുണ്ടല്ലോ. അത് ശരി. ഒരു സ്കൂള് എന്നൊക്കെ പറയുന്നുണ്ട്, ശരിക്ക് പറഞ്ഞാൽ ഒരു പനി വന്ന് കഴിഞ്ഞാൽ അത്. ഫുള്ളായിട്ട് മാറിട്ടേ ഇങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് വിടാവൂ. അഞ്ച് ദിവസം ഗുളിക എന്താലും കഴിക്കണം റെസ്റ്റ് എടുക്കണം. എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇവരെ രണ്ട് ദിവസം ഓക്കേ ഓക്കേ.
ഉം